കേക്ക്ണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം?
ഉം ഇവിടെ നല്ല വിശേഷം കൊഴപ്പൊന്നുല്ല ഇപ്പൊ അത്യാവശ്യം നല്ല മഴ പെയ്ത് പോയുള്ളു.
ഇവിട നേര്ത്തെ നല്ല മഴയ്ണ്ടായി ഇപ്പൊ പെയ്തിട്ടില്ല ഇപ്പ ഇങ്ങനെ ഒന്ന് തൂളിയിട്ട് പോയി. ഉച്ചക്ക് മുമ്പ് നല്ല മഴയാര്ന്നു.
ആഹ് ഇവിടേം അങ്ങൻതന്നേ ഉച്ചാ സമയത്തൊക്കെ മഴയിണ്ടാർന്നു പിന്നി ഇപ്പൊന്നു നല്ലോണം പെയ്തു പോയ്.
ഉം.
ഇടിവെറ്റീട്ടൊക്കൊരു അത്ര വല്ല്യ കാര്യല്ല എന്നാലും കൊർച്ച്.
ഉം.
അങ്ങനെ പിന്നെ ചായകുട്ച്ചോ?
ചായ കുടിക്കാറില്ല. ചായ വെല്ലോരും വെച്ചന്നാ കുടിക്കും.
ആഹ്.
അല്ലാണ്ട് ഞാന് അല്ലാങ്ങനെയാണെനിക്ക് വേണ്ടി. ചായാന്ന് പറഞ്ഞ് വെച്ച് കുടിക്കാറില്ല അല്ലെ വെല്ലവർക്കും ഞാൻ വെച്ച് കൊടുക്കുമ്പോ അയിന്റെ ബാക്കിണ്ടെ കുടിക്കും.
ഉം ഞാനക്കെ ൻക്ക് വേണ്ടി മാത്രം ഞാൻ ചായ വേയ്ക്കും.
ആഹ് എനിക്ക് ചായ്യോട് നോ അഡിക്ഷൻ നോ താൽപര്യം.
ഞാനിത്തിരി. അഡീക്ഷൻ കൂടിപ്പോയിറ്റ് ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഞാൻ ചായാളപ്പിച്ച് കുടി ക്കതുഎൻക്ക് പൽചായതന്നെ കിട്ടണം പന്ത്രണ്ട് മണിക്ക്.
ആഹ് പിന്നെപ്പൊ വല്ലടത്തേക്കും പോണംന്നുണ്ടെങ്കീഞാ വെറുതെ എറ്ഞ്ഞോക്കും നമ്ക്ക് ചായ കുടിക്കാൻ പോം. ചായോടരു. പ്രാര് ചെ കിട്ടിയാക്കുടിക്കും വേ നിർബന്ധായിട്ട് വെച്ച് കുടിക്കൊന്നില്ല്യ. അങ്ങനെ.
ഉം അങ്ങനെ പിന്നെ എന്തായി നിന്റെ. ഡെലിവറീടെ പെയ്നൊക്കെ മാറിയോ?
ആഹ് അം ആഹ് ആഹ് ആഹ്.
എങ്ങനെ.
അന്നിട്ട് ഇപ്പ ഇപ്പ വേദനാന്ന് വച്ചാലേ. നമ്മ ബെൻ്റൈതൊക്കെ ഇരിക്കില്ലേ.
ആഹ്.
അപ്പ വേദനയ്ണ്ട്.
ഊം ഊം ഊം. എന്ത് സി സെക്ഷന്റെ വേദന അതോ നോർമൽന്റെ ആയിട്ട് എവ്ടെ?
ചിട്ടോടത്ത് ഉള്ളിലൊക്കെ കഴപ്പ്.
ഓ അപ്പൊ അത് ഡോക്ട്റെ കാൺച്ചില്ല്യാ പർഞ്ഞില്ല. ഡോക്ടറെ കണ്ട് പിന്നെ പർഞില്ല്യാ?
ഏയ് അത് കൊർച്ചാള്യ്യുമ്പോ മാറിക്കോളും.
അപ്പൊ ഡോക്ട്രെ കാണിച്ചിട്ട് ജസ് റ്റൊന്നു പറയായ്രുന്നില്ലേ ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട്. ആഹ് ആഹ് അപ്പ അത് കാരണം കൊണ്ട്. കൊഴപ്പല്ല്യാ ഉം ഉം. എൻക്കിപ്പളും സി സെക്ഷന്റെ കാരണം കൊണ്ട് അത്യാവശ്യം വേദന. പിന്നെ മോള് ഇങ്ങനെ എണീറ്റിട്ട് ഇരിക്കും വയറ്റില് അപ്പൊ അതിന്റൊരു വേദനയും എടക്ക് വരും.
കളിക്കുമ്പെ ഒള്ളെ പെട്ടെന്ന് വയർല് കേറിയിരുന്ന് ചാടിട്ടേ.
ആഹ്.
അപ്പ ആഹ് വേദനഇണ്ട്.
ആഹ് ആഹ് ആഹ്
അങ്ങനെആയിട്ട് പിന്നെ ഡെലിവറി നിർത്തിയാലും നല്ല പെയിൻ തന്നെയാ
ആഹ് ഞാൻ നിർത്തീട്ടില്ലാ
ആഹ് ഞാൻ ഡെലിവറി നിർത്തി അപ്പൊ അതിന്റേതായൊരു പെയ്ന്ണ്ട്
ഉം ഉം ഉം
അതൊരു ഉം ഭയങ്കരവേദനയുള്ളൊരു പ്രോസസ്സാ കൊറ്ച്ച് അധികം ആഹ് കൊറ്ച്ചധികംവേദന നിർത്താനമുക്ക് ഹ് സിസേറിയനെണെങ്കി അതിനോടൊപ്പം നിർത്താം
ഉം അത് മാത്രയിട്ട്ചെയ്യ്മ്പോ വേദനായ്രിക്കുംല്ലേ?
ആഹ്
ഉം
അത് മാത്രായിട്ട്ചെയ്യുമ്പോന്താന്ന് വെച്ച്യ്ഞാലെയ് നമുക്ക് വീണ്ടുംക്കിഹോള് ചെയ്ത്ട്ട് സംഭവംഅത് നമ്മ്ടെട്യൂബില് ഒരുക്ലിപ്പ് ഇട്ടിട്ട് ടൈറ്റെയ്യ ചെയ്യാ
എഹ്
പക്ഷെഅത് ഭയങ്കരപെയ്നാ
ഉം ഉം
പറയുമ്പോ മറ്റോ മൂപ്പര് ഷ്യന്ന് പറയന്ന് ഫുള്ളായിട്ട് മ്മള് കേറീട് റ്റെൺല്ലോ എന്നാ അതിനേക്കാള് എനിക്ക് എനിക്ക് അങ്ങനെഫീലെയ്തത്ട്ടാ
ഈ ചെറുത് ചെയ്തപ്പലെ
ആഹ് ആഹ് ആഹ് അതിനേക്കാളും ഭയങ്കരബുദ്ധിമുട്ടായ്രുന്നു പിന്നെ ഒന്നമ്മ്ടെ മറ്റേ സിസെറിൻപോലെ ഉണങ്ങാനൊന്നും അധികംടൈംവേണ്ട
പെട്ടെന്ന മ്മുക്കൊരാഴ്ച്ചത്തെ ആഹ് ആഹ് പിന്നെഒരാഴ്ചത്തെറെസ്റ്റ്ക്കെ ആവ്ശ്യോള്ളൂ
ഉംഹ്
വെല്ല്യബുദ്ധിമുട്ടൊന്നും തോന്ന്ല്ല ആ സമയത്തൊരുവ പെയിനല്ലാതെ വേറെബുദ്ധിമുട്ടുകളൊന്നും തോന്നൂല്ല്യ
ഉം ഉം ഉം
ഉം അങ്ങനെ
നിർത്തിയാപിന്നെ ദൈരീയ്ട്ട് രിക്ക്യ നിർത്തിട്ടില്ലെങ്കിഅത് ണ്ടവില്ല്യ
ആഹ് ധൈര്യംണ്ടാവില്ല്യ പിന്നെ മറ്റേത് ന്ന്റഞ്ഞാ ശരിക്കുംനമുക്ക് സിസേറിയെന്റൊപ്പംതന്നെ നമ്മ്ടെട്യൂബ്കട്ട് ചെയ്യ്ണ കാരണംകൊണ്ട് നമുക്ക്പിന്നെ പിന്നീ ഉണ്ണിവേണന്ന് തോന്നിയാപിന്നെ പറ്റില്ല്യ
ആഹ്
അപ്പൊങ്ങനൊരു പ്രശ്നംകൂടി അയിന്റെഉള്ളില്ണ്ട് ഇ ഇതാവുമ്പോ നമ്മ്ക്ക് അങ്ങനെയല്ല നമ്മ്ക്ക് ഇഞ്ഞി വേണന്ന് തോന്നിയാലും നമ്മ്ക്ക് ഇതഴ്ച ഹ് ആവാം പ്രഗ്ന്ന്റേവാനുള്ള ചാൻസ്ണ്ടാവും നമ്മ്ടെ ട്യൂബ് കെട്ടിയത് നമ്മുക്ക്ഴിക്കാം
ആഹ് ആഹ് കട്ടയ്യൊലോ ചെൽത്
ചെയ്യ്ല ഏഹെ ഇതില് നമ്മ്ടെമറ്റേത് സി സെക്ഷൻലാണെങ്കിലേ കട്ടെയ്യൊള്ളൂ സി സെക്ഷൻ ആണ്ന്ന്ണ്ടെങ്കിലവര് കട്ട്യ്യും നമ്മ്ക്ക്ഡെലിവറി നിർ അതിനോടൊപ്പംതന്നെ അവര് ട്യൂബ് കട്ട്യ്തിട്ട് അങ്ങനെചെയ്യും
അഹ് ആഹ് ആഹ്
ഉം മറ്റേത് ആഹ് കട്ടയ്ല ആഹ് അങ്ങനെ മടക്കിയിട്ട് അവര്ക്ലിപ്പ് ഇട്ടിട്ട് ടൈറ്റ്യ്യും
ആഹ് ആഹ്
അങ്ങനെചെയ്യ
അപ്പാഅത് നല്ലതാണ്
ആഹ് അത് നല്ലതാ നമ്മ ക്ക് പിന്നെന്താ ഈവേ അന്നെ നമ്മൾ സഹിക്കണം നമുക്ക് ചിലപ്പോ നമുക്ക് മടി തോന്നും വീണ്ടും നമ്മള് അതഴിച്ച് ഒരുതന്ന് പിന്നെ ഉണ്ണികൾ വേണന്ന് തോന്നണോ ർക്ക് കുഴപ്പി ല്ല
ഉം ഉം
പ്പ എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അവൾക്ക് ഇപ്പ ഉണ്ണി വേണംന്ന് തോന്നണുണ്ട് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റ പറ്റില്ല അപ്പ ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടറെ കണ്ട് ചോദിച്ചു നോക്കിയൊ ക്ക്
ആഹ് ആഹ് ചെറിയ ചില ചെറിയൊരു സർജറി ചെയ്താൽ ശരിയാവുംന്നൊക്കെ പറയണ്ട് ചിലതൊട്ടെ
ആഹ് കട്ട് ചൈതല്ലെ എനിക്കറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് വേണം നമ്മള് അതിനെ കുറിച്ചിട്ട് ഇനി വേണെന്നുണ്ടെങ്കി മുന്നോട്ട് പോവാാന് അവരെ കണ്ട്
ഉം ഉം
ഉം അങ്ങനെ അതൊരു ബുദ്ധിമുട്ടാ
ഏഹ്
ഉം ഇതില് നൂറില് ഒരു രണ്ട് പെര് ക്ക്‌ വീണ്ടും ചിലപ്പോ നിർഭാഗ്യവശാൽ ആവാം എന്നുള്ളരു ചാൻസ് വരും
ഏത്
ഇത് ചെയ്യണ ആഹ് ആഹ് ആഹ് ഇത് ഈ കീ ഹോള് ചെയ്യണേെന്
ആഹ്
അങ്ങനെൊരു ചാൻസ് ഉണ്ട്
ഉം ഉം ഉം പിന്നെ
ഉണ്ണികൾക്ക്ന്താ ഫുഡ് കൊടുത്ത്
ഉണ്ണികൾക്ക് ചോറ് കൊടുത്തു ചോറും സാമ്പാറും
വൈകിട്ടക്കെന്താ
വൈകീട്ട് ക്ക് ഒന്നും തീരുമാനിച്ചിട്ടില്ല
അവിടെ എന്തക്കാ വൈകീട്ടത്തേക്ക്
ഇവിടെ ഒന്നും ആക്കിട്ടില്ല ഇനി എന്തെ ങ്കിലും ചെയ്യണം
അതെല്ലേ ഉച്ചക്ക് എന്തിട്ടായിരുന്നു
ഉച്ചക്ക് കടച്ചക്ക വറത്തരച്ച് വെച്ചു
ആഹ് ഹൂ
അത് പിന്നെ കായ ഉപ്പേരി വെച്ചു
ആഹ്
നല്ല നാളികേരൊക്കെ ഇട്ടിട്ട്
ആഹ്
അങ്ങനെ
ആരാ വെച്ചേ
വല്ലിമ്മ വച്ചു
നീ തിന്നു
ഞാന് ചോറൊക്കെ ഭയങ്കര കുറവാ ഇപ്പ
ഏഹ് ഡയറ്റാണോ
ഡയറ്റ് ഒന്നും അല്ല കുറച്ച് ഡയറ്റ് ന്നും പറയാന്നാ കാരണം ഹെവി ഫുഡ് ഇങ്ങനെ കഴിക്കുമ്പോഴേ വണ്ണം വെച്ചാലും അതൊരു ബുദ്ധിമുട്ടല്ലേന്ന് വിചാരിച്ചിട്ടാ.
ആഹ് ആഹ് ആഹ്ഹം ഡൈറ്റ് ചെയ്യാറുണ്ടോ?
ആ ഡയറ്റ് എടുക്കാറുണ്ട് ഇങ്ങനെ കാര്യമായിട്ടല്ല എന്നാലും കാരണം ഗ്യാസിന്റെ ഒരു പ്രശ്നമുള്ള കാരണം കൊണ്ട് ഡയറ്റ്
ഉം ഉം ഉം
ഉം പെട്ടന്ന് ഗ്യാസ് കേറും പിന്നെ പോയിറ്റ് ഇഞ്ചെക്ഷനാകും പിന്നെ അതൊരു ബുദ്ധിമുട്ട്. പിന്നെ അത് ഇമ്മന്നൊന്നില്ലെങ്കില്. വേറെ സ്ഥലത്ത് കൊണ്ടോഓടണ് വരും അപ്പൊ അതൊക്കെ ആകുമ്പോ പേടിച്ചിട്ട്. കൊറച്ച് ഫുഡ് കഴിക്കൻഉടകിൽ തന്നെ ഗ്യാസിന്റെ ഗുളിക കഴിക്കും ഫസ്റ്റ്.
ഉ ഇടക്കിടക്ക് ഏ ഫുഡ് കഴിക്കണ ഡയറ്റ് എടുത്താൽ മതി. കൊറച്ചീച്ച കൊറച്ചീച്ച ഇടയ്.
ആഹ പിന്ന ഇങ്ങനെ ഒരു ടൈം കഴിച്ചിട്ട് പിന്നെ ഒരു പത്ത് മണിക്കൂറോളം നമ്മൾ അതി ട ഒന്നും കഴിക്കാണ്ട് നോക്കിയിട്ടുള്ളതൊക്കെ ഉണ്ട്. വെള്ളം അങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ മറ്റുള്ള ഫുഡുകളൊന്നും കഴിക്കാണ്ട്. പക്ഷേ നമുക്ക് കൂട്ടികളുള്ള കാരണം കൊണ്ട് എന്തെങ്കിലും ഉ ണ്ടാക്കുമ്പോ അതെടുത്ത് കഴിക്കൂല്ലോ
ഉം ഉം
അങ്ങനെ വരും കാര്യയിട്ടങ്ങനെ ഡയറ്റ് നും നോക്കണൊന്നില്ല പിന്നെ കുറച്ച് ഫുഡ് കൺണ്ട്രോൾ ചെയ്ത് ഇങ്ങനെ പോണന്ന് മാത്രം.
ആ ആ ഉ
ഉ
പിന്നെ
ഇങ്ങനെ പിന്നെ എന്താ അവിടുത്തെ
എവിടെ നല്ല തെന്നെ.
കാര്യങ്ങളൾ ഉണ്ണികൾക്ക്പ്പ ഉണ്ണിക്കിപ്പ എന്താ ഫുഡ് കൊടുക്കണ്.
പടി ഉണ്ണിക്ക് ഇന്നോട്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ.
അതെ ആഹ
ആ
ഇന്ന് ഇപ്പോ എന്താ കൊടുത്ത് കായപ്പൊടിയാ.
കായപ്പൊടി
ആഹ കുടിക്ക് ആഹ ആഹ
ഒരു പ്രാവശ്യം കൊടുത്തുള്ളൂ ട്ടാ ഉച്ചയ്ക്ക് ശേഷംഒരു പ്രാവശ്യം കൊടുത്തു.
ആഹ് ആ് അത് ഇനി ഇടക്കൊന്ന് കൊടുത്തു നോക്കി. ഇനി വൈകുന്നേരം ഒന്ന് കൊറച്ച് കഴിയുമ്പോഴൊന്നേ. കുളിപ്പിച്ചിട്ട് കൊടുക്കുക ആഹ അപ്പൊ ഇനി കൊടുക്കണ്ടാ. ആഹ ആഹ അങ്ങനെ ഒന്ന് വെട്ടാ ഒരു വെട്ടാക്കി രണ്ട് വെട്ടാക്കി കൊണ്ട് വന്നാ മതി. പതിയെ ഉം പിന്നെ കൊറച്ച് വലുതകുമ്പോഴൊ ക്കെ കുറച്ച്. മാറ്റി മാറ്റി ഓട്സ് പിന്നെ നമ്മുടെ മറ്റേ ല്ലേ വലിയ ബിരിയാണി വെക്കണ പോലത് അരി.
ഉം
ആരിയില് ചിക്കനും പിന്നെ എന്താണ്. ഇതിട്ടാ ഉ കൊറച്ച് ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ട് വേവിക്ക ഒരുമിച്ച്. എന്നിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് കൊടുക്കാം.
ഉം ഉം ഉ എന്നാ ശെരി വെച്ചോട്ടെ?
ആ ആഹ ശരി അലെന്ത